ഹലോ
ആഹ് ആഹ് പറെടി
എടീ കേക്ക്ണ്ടോ?
ആഹ് ടി കേക്ക്ന്ന്ണ്ട്.
നീ മറ്റേ എക്സാമിനെഴ്തിയ നോട്ട്സൊക്കെല്ലേ ഇക്കി മാറ്റെന്നാ എക്സാമാടി.
ആഹ്
ബുധനാഴ്ച അപ്പ ആ നോട്സൊക്കൊന്ന
ഏൻ
ആ നോട്ട്സൊക്കൊന്ന് അയച്ചെരാൻ പറ്റോ?
ആഹ് ഞാനയച്ചെരാട്ടാ നോക്കണന്തായാലും കൊറെ ആയിലെ എക്സാം കഴിഞ്ഞിട്ട് അ അപ്പൊ ഞാനോ എട്ത്ത് വെച്ചിരിക്കയാണെ നോട്ട് ഞാൻ നോക്കട്ടെ എന്താലു അയച്ചെരാ.
എഹ് അഹ് ആഹ് ഇൻക്കാ നോട്ട്സിന്റെ ആവശ്യണ്ടെയ്നി ഇൻക്കി ബുധനാഴ്ച എക്സാം എനിക്കീ ബുധനാഴ്ച എക്സാമാണ്.
ഞാനിന്ന് യമ്മോ
ഇല്ലടി പഠിച്ചിട്ടില്ല ഞാൻ പഠിക്കാൻ വിചാര്ച്ച ണ് പിന്നെ ഞാനിന്ന് സൊറൊക്കോന്നും പർഞ്ഞ് അങ്ങനെ പോയി പോയപ്പോ സമയായി ഇത്രനേര അപ്പഴാ ഞാൻ വന്നത് ഒരഞ്ച് മണിയാവുമ്പോം. ഉം അപ്പം വന്നു കാക്ക വന്നു.
അപ്പം നിനക്ക് എത്ര ദിവസൂണ്ട് എക്സാമിന്?
എക്സാമിന് നാളെ മറ്റന്നാളോ ബുധനാഴ് ച്ച എക്സാംമ് ആഹ് കേൾക്ക്‌ണ്ട് ബുധനാഴ്ചക്ക്‌ ബുധനാഴ്ച്ചേണ് എക്സാം
നീ നോക്കിട്ടില്ല പേടിയില്ലെടി നിനക്ക്.
ആഹ് ടീ തീയറി കഴിഞ്ഞു പ്രാ പേട്യൊക്കെണ്ട് പിന്നെ ഞാ പർഞ്ഞപ്പോ ശെരിയെന്നാ പ്പ ആഹ് പേട്യൊക്കെണ്ട് പിന്നെ പേടില്ലായിരിക്കോ?
ഉം
ആ ഒക്കെണ്ട് പിന്നെ പുകാന്ന് ചോദിച്ചപ്പോ പിന്നെ ശെരി പുകാന്ന് പർഞ്ഞാട്ട് അങ്ങനെ പോയി അത്രൊള്ളൂ. പോയി വാ ആഹ് ഇത്രൂസം വെറ്തെയിര്ന്നു. ഇത്രൂസം വെറ്തെ ഇരുന്ന് വെച്ച് എത്രൂസം. ഇത്രേസം ടെൻഷനില്ലായിരുന്നു അപ്പോ കൊഴപ്പില്ലായിര്ന്നു പക്ഷെ ഇപ്പം ഇപ്പഴാണ് ടെൻഷൻ വര്ന്നത്.
അതെന്നെ എക്സാമിന്റെ ആ ടൈമിലല്ലേ ടെൻഷന്ണ്ടാ
ഉം അ ആ അപ്പോഴച്ചിട്ടുണ്ടാവുള്ളൂ അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എക്സാമൻ്റെ ടൈം രണ്ട് ദിവസം മുമ്പായിരിക്കും ചിന്ത കാരണം ന്യൂസ് വേണം പഠിക്കാം അങ്ങനെയുള്ള സിഹങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിപ്പം ന ഇപ്പ കഴിഞ്ഞ തവണ ഞങ്ങ ഞ ഇപ്പ ഞങ്ങളുടെ കൊളത്തിലായത കൊൊണ്ട് ഞങ്ങക്ക്ന്ന് പറയുമ്പം സ്പോർട്ടേസ് ഇല്ലേ പിന്നെ ഞങ്ങൾക്ക് മ പത്ത് സോട്ടോസ ആരുന്നുണ്ടായിരുന്നത് ആ പത്ത് സോട്ടോസും തരും ഉം പത്ത് ഫോട്ടോസ് നമുക്ക് തരുന്നു നമ്മളത് ആ ആ തരം അത് വക്കുന്ന ഏതാണോ പത്തണ പത്തണത്തിന്റെ പേര് നമുക്ക് പറഞ്ഞു തരും നമ്മളത് പഠിക്കണം ആ പത്തം എന്താണന്ന് പറഞ്ഞത് നമ്മള അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കണം എന്നി് അവർ പിന്നെ അവിടെ ഉണ്ടാവാം നമ്മൾ? തന്നെ ആായിരിക്കും വൈവ പിന്നെ ഇവിടത്തെ ഇന്റേർണല് ഇവിടത്തെും എക്സ്റ്റേണല് പുറത്തുന്ന് വരുന്ന ആളായിരിക്കും ഇപ്പ ഇവിടൊയിരുന്നു ഇപ്പൾ ഞങ്ങൾക്ക് കഴ കഴിഞ്ഞാണ് ഞങ്ങക്ക് ഇവിടെയായിരുന്നു അതുകൊണ്ട് കൊഴ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടത്തെ വലി സീലില്ല പിന്നെ പുറത്തുനിന്ന് വന്നവരായിരുന്നു കൊറച്ച് പേടിക്കാനുള്ളത് ഇണ്ടായിരുന്നു പിന്നെ അത് കൊഴപ്പില്ലായിരുന്നു ഇതിപ്പോ ഇതിപ്പോ രണ്ടും പൊറത്താണ് ഇതും
ആ
ഈ പ്രാവശ്യം വേറരു കോള ഉ ഈ പ്രാവശ്യം ഉം ഈ പ്രാവശ്യം വേറൊരു കോളേജ്ല്ല അപ്പൊ വേറൊരു കോളേജ് എന്ന് പറയുന്ന സമയത്ത് അവിടെന്ന് പറയുമ്പോ നാലഞ്ച് കോളേജ് വരുന്നുണ്ട് റ്റേണലും ഇന്റർണലും ആ കോളേജിൽന്നാണ് വരുന്നത് അതുകൊണ്ട് അവര് അവര് പറ
കൊറ കോളേജില്ല
ആ വേറെള കോളേജിലും കൂടി ഒരു കോളേജിലാ വരുന്ന അവരുടെ കോളേജില കിട്ടിയത് അപ്പൊ അവിടെ ആവുന്ന സമയത്ത് കഴിഞ്ഞ ഇപ്പോൊ ഉം എന്താ പറ പറയാ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അവർപ്പ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരില്ല ഇപ്പം രണ്ട് മൂന്ന് പേർക്കും ആററ്റക്കായിരിക്കും അതുപോലെ വേറെ ഏതായിരിക്കാം പി എക്ക ഉണ്ട ഫിസിഷ്യൻ ഉണ്ടായിരുന്നോട്ട് ആർ ഐറ്റിക്ക് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ആർത്തി കക്ക് ആർത്തി ആറ ഐറ്റ ഞങ്ങൾക്കൊക്കെ
പറയുണ്ടായിരുന്നല്ലോ
ആ അവർക്ക് വളയിലായിരുന്നു പക്ഷെ വേറെ കോളേജ കിട്ടിയത് ഇപ്പൊ എനിക്ക് കിട്ടിയ കോളേജല്ല പി എ കിട്ടിയൽ നല്ല കോളേജാർക്ക് സ്പോട്ടാക്സക്കെ പറഞ്ഞഞ് കൊടുത്തു പക്ഷെ ആർട്ടിക്കാർക്കും പറഞ്ഞഞ് കൊടുത്തു അപ്പ ഞങ്ങൾക്കും പറഞ്ഞ എല്ലാം ത ഞങ്ങൾക്കും പറഞ്ഞ ആർട്ടക്കല്ല ആറായി കുട്ടിക്കല്ല ഞങ്ങൾക്കല്ല ഞങ്ങക്ക് മൂന്ന് പേർക്കാണ് പാക്കോള കെട്ടിയത് പിന്നെ വേറെ പിന്നെ വേറൊരു പിന്നെ ഡി റ്റിക്ക് വന്നിട്ട് എല്ലാവരും പാസ് എല്ലാവരും പാസ്സയത കൊൊണ്ട് അവർക്ക് എക്സാാം ഇില്ല പിന്നുള്ളത് ടി റ്റക്കും പി എക്ക് വരിയ കോളേജാണ് അതുകൊണ്ട് അവർക്ക എന്താലും പറഞ്ഞുള്ളും ആഹ് സ്പോർട്ടസ ഒക്കെ പറഞ്ഞത്ത ഈ കോളേജ് സ്പോട്ടസ്ന്ന പറഞ്ഞ തരില്ല അങ്ങനെരു പ്രശ്ന അങ്ങനെരു പ്രശ്നം? ഉണ്ട് അതുകൊണ്ട് ഏഹ്
ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ എന്താക്കും
ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞ എനിക്ക അറിയില്ല എന്ത് ഒക്ക കാരണം ഫാർമകോളേജി ഒക്കെ ആയതുകൊണ്ട് എങ്ങനാണ് ക്രിസ്റ്റന്ന് എനക്ക്റിയില്ല പിന്നെ വൈബിക്കുള്ളതും പരസ്യ ഫോട്ടോസ് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ട എന്നുള്ളത്
ഓഹ് അപ്പൊ നീ ഇല്ലേ ആർത്തിക്കാരന്റെ അടുത്ത് ചോയി ക്കായിരുന്നു എങ്ങനെയൊക്കെയാ വന്ന്ന്ന്
ആ ചോദിക്കണം അവരും അവരോട് ചോദിക്കണം എങ്ങനാ തന്നിട്ടുണ്ടായിരുന്നേ ഏതൊക്കെ ചിന്ത ഇണ്ടായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കണം പക്ഷെ ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ മാറല്ലോ ഫോട്ടോസും മാറ്റുവല്ലോ ആർസിക്കാർടെ സീറ്റ് ഇത് പോലെ രണ്ട് രണ്ട് വർഷം അത് മാറും ഇപ്പ എന്താണ് ന്നുള്ളതല്ല അവർ പറയുമ്പോ വേറൊരു കുട്ടിക്ക് ആദ്യം ഏതോ കുട്ടിക്ക് വന്നിട്ട് കെ എം സി ൽ ആരോ ആയിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പം ആ കുട്ടി ചോദിച്ചു അപ്പ അങ്ങനെ അവര് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് അവര് ഏഹ് ചെയ്തിട്ടുണ്ടായിരുന്നെ ഇപ്പൊ ഞങ്ങക്ക്ന്ന് പറഞ്ഞാ ടൈം ചേഞ്ചിൽ ആരായിട്ട് പരിചയല്ല അവിടെ ആരെ ഒരു ഒരു ഒരു കോണ്ടാക്ടുല്ല അത്കൊ അവർക്ക് ആ കൊസ്റ്റ്യന്റെ മോഡൽ അതായത് ക്വസ്റ്റ്യന്റെ മോഡൽ എങ്ങനെയാന്ന് പറഞ്ഞ് കൊടുത്തപ്പഴ്ത്തേക്കും അതേപോലെ തന്നെയാണ് സ്റ്റ സത്യമെന്ന് പറയണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ആയിരുന്നു എന്റെ റൂമിലുണ്ടായിരുന്ന ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങക്ക് അവിടായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത കാരണം ഉം കോൺടാക്റ്റ് ഇല്ലാത്തക്കെ അപ്പൊ ഇപ്പ ഞങ്ങളിപ്പ ആകെ നാല് പേരൊള്ളു എക്സാമിനായിട്ട് എന്താ ചെ അപ്പൊ എന്താ ചെയ്യാ ചെയ്യാ അറീല ഞങ്ങള് ഉം നിങ്ങള് ആ ഞങ്ങൾക്ക് നാല് പേര് കൊല്ലം ഇപ്പൊ ഇപ്പൊ ആ ഞങ്ങള് നാലു പേരും കൂടെ പോകണ്ടെ രണ്ട് ബോയ്സുണ്ട് ഞങ്ങള് രണ്ട് ഗേൾസും ആകെ നാല് പേര് പോവാൻ മറ്റേ ആപ്രിലെ ഒരു കുട്ടി പോയിട്ടുണ്ടായിരുന്നോ പ്പ ആ കുട്ടി ആ കുട്ടിക്ക് അവിടെയായിരുന്നു അപ്പൊ കുട്ടിക്കിങ്ങനെ ഉം ഇങ്ങനെ പോയിട്ട് സ്ഥലം അങ്ങനെ പറഞ്ഞന്ന്
ടൈം ഇല്ലേ
ഉം ഉം ആ എന്തായാലും ഇവിടെ നേർത്തെ എറങ്ങണം കാരണം ചിലപ്പോ ബ്ലോക്ക് ഇണ്ടെങ്കിൽ ആ നമുക്ക് ഒമ്പത് മണിക്ക് ഇവടെ എത്തണല്ലോ ബ്ലോക്ക് ഇണ്ടെങ്കി പിന്നെ പെടും
അതി അപ്പൊ ഒരുനേരത്തെ ഒരു ഏഴ് ആ ഏഴ്മണി അങ്ങനെ പറഞ്ഞാൽ മതി
ഉം ഒരു മണിയാവുമ്പത്തേക്കും ഉറങ്ങണം അല്ലെങ്കിൽ ശരിയാവില്ല പിന്നെ എക്സാം അതിലെന്താണ് മെയിനായിട്ടുള്ളതൊന്നും എനിക്കറിഞ്ഞുട സത്യവായിട്ടും
ഏഹ്
അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ എന്താണ് എങ്ങനാന്നൊന്നും നോക്കട്ടെ ഇപ്പ എങ്ങനാന്ന് ഒന്നും ഒരുതുംല്ല അപ്പൊ എന്തായാലും നോ
നീ ടെൻഷനാവണ്ട ഇനി രണ്ടു ദിവസണ്ടല്ലോ എന്തായാലും പ്രാക്ടിക്കലല്ലേ കുഴപ്പൂല്ല പഠിച്ചാ കിട്ടും
കിട്ടും ആ സ്പോട്ടി വെച്ച് കിട്ടാണെങ്കി പിന്നെ വൈവക്ക് എങ്ങനേലും ഒപ്പിക്കാം പക്ഷെ സ്പോട്ട് വേസ് കിട്ടാത്ത കാരണാണ് ഒരു പേടി ഫോട്ടോസുത്തിയാ അതില് മാറി പിന്നെ വൈവിക്കീ പ്രശ്നം ഇണ്ടാവില്ല നമ്മളെന്തേലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം ആഹ് ആ ഞങ്ങക്ക് എത്ര മാർക്കിൻ്റെ ആണെന്ന് എൻക് അറിയില്ല എങ്ങനാന്ന് അറിയില്ല ഫോട്ടോസ് പത്ത് ഫോട്ടോസ് വെക്കാണെങ്കിൽ മുപ്പത് മാർക്ക് കിട്ടും.
ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചല്ലേ എക്സ്റ്റ്ണല് പ പത്ത് മാർക്കും ഇന്റേണല് പ അങ്ങനെ പിന്നെ സ്പോട്ടസിന് മുപ്പത് അങ്ങനെ അത്രയേ ഉണ്ടായിരുന്നുള്ളു.
ആ അല്ല സ്പോട്ട് പക്ഷെ സ്പോട്ട് സിന് ഒരു പത്ത് പത്ത് ഒരു പത്ത് സ്പോട്ട്സ്. ഒരു ഒരു സ്പോട്ടറിന് മൂന്ന് മാർക്ക് അങ്ങനെ പത്ത് സ്പോട്ടറിന് മുപ്പത് മാർക്ക് പക്ഷെ
ആഹ്.
മുപ്പത് മാർക്ക് തന്നില്ലെങ്കില ഇരുപത്തഞ്ച് ഇരുപത്തി പാസ്സവാനള്ളത് തന്നാൽ മതി. പിന്നെ എന്റെ ആ ഇരുപത്തി പരുപത്തഞ്ച് തന്നാലും മതി പിന്നെ ബാക്കിയുള്ളത് വൈവല്ലേ അത് അത് നമുക്ക്ന്തെലും പറഞ്ഞ എന്തേലും പറഞ് നോക്കാ കുഴപ്പമില്ല.
ഉം
ഉം ഫോട്ടോസ് അവര് ആ കോളേജില് അവര് ഭയങ്കര ട്ടാണ് യൂണിവേഴ്സിറ്റി ഇവിടെ സാർ ഇങ്ങനെ പറയാനണ്ടായിരുന്നു അവര് യൂണിവേഴ്സിറ്റിയി എന്ത് പറയണോ ഇതേപോലെ കറക്റ്റ്. ആയിട്ട് അനുസരിക്കുന്നവരാണ് അതുകൊണ്ട് അ അതുപോലെ അനുസരിക്കുന്ന പോലണ്ട് പക്ഷെ എന്തായാലും പിള്ളേര് ജേച്ച് പോട്ട് എന്ന ഫോട്ടോസ് മാത്രം പറഞ്ഞന്നാൽ മതി. അത് പറഞ്ഞന്നാ കൂടി നമുക്ക് എന്തേലും ചെയ്യാം. അത് പഠിച്ചിട് പോയാലും കൂടി വർഷത്തില്ക്ക്
അങ്ങനെ മറ്റും വൈവൈക്ക് പറ്റിയില്ലെങ്കി കൂടി സ്പോർട്ടസ് എഴുതി ജയിക്കാാരുന്നല്ലേ.
ഫോട്ടോസ് അയച്ചിരിക്കും പിന്നെ വൈവിക്ക് നമ്മളിങ്ങനെ പറയലും കൂടി അവരെവിടെ വിളച്ച് പറയും വിളിച്ചു ചോദിക്കും. കോളേജിൽ ഇവിടെ സാറിലേക്ക് ഇവിടെ സാറി ഞങ്ങളുടെ കോർഡിനേറ്ററിനെ വിളിച്ചോദിക്കും. ആള് പറഞ്ഞത് ഡീല് ചെയ്യും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അങ്ങനെയാണ് ചെയ്യാറ് സാറിന്റെറെ ആണെങ്കിലും അങ്ങനെ വേറെ കോളജിൽ പോയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ്സ് ഒന്നും വരില്ല. ആരുന്നില്ല നമ്മളന്നെ പോണം. ഇവിടന്ന് കൊണ്ട് പോവില്ല അങ്ങനെയൊക്കെ ഇണ്ട്. അപ്പം അതാണ് ചോദിക്കൻ. ഉം അങ്ങനൊക്കെ ഇണ്ടടി കൊണ്ടോകൊന്നില്ല ഇപ്പ ഞാന്.
നീ എന്തായാലും ടെൻഷൻ അടിക്കണ്ട ഇനി രണ്ടു ദിവസം ഇല്ലേ ഞാൻ എന്തായാലും അയച്ച. അയച്ചേരാ കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ.
ആപ്പൊ കഴിഞ്ഞു. ആ കഴിഞ്ഞ വർഷത്ത ആ നോട്സ് ഉണ്ടെങ്കിൽ ഒന്ന അയച്ചു എന്നാൽ നോക്കി പഠിക്കാം ഇനി വേണം പഠി ക്കാൻ ഇരിക്കണ ഞാൻ ഇത്ര പഠത്തിട്ടില്ല. ശരി പഠിക്കട്ടെട്ടാ ശരി സമയല്ല ഇനി. ആ ശരി ഉം.
ഉ